ഹലോ
ഹലോ ഹലോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ആഹ് സുഖനന്നല്ലേ എല്ലാർക്കും
ആഹ് ഇവിടുത്തെ എല്ലാർക്കും സുഗാണ്
അതെ നിങ്ങള്ന്നാള് ടൂറ് പോയിന്ന് പറഞ്ഞു
ആഹ് ഞങ്ങൾ ടൂർ പോയി ഞങ്ങള് ഫാമിലി ട്രിപ്പായിട്ടാണ് പോയത് എഹ് ഞങ്ങള് ഒരു ടൂറിസ്റ്റ് ബസ്സ് ഇട്ത്ത് പോയത് ഞങ്ങള് മൂന്നാറിലേക്കായിരുന്നു അവ്ട്ത്തെ കാഴ്ചകളും പിന്നെ ഈ സീസണില് പോയോട്ട് അവടെ നല്ല തണുപ് അനുഭവപ്പെട്ടിരുന്നു ഞങ്ങൾ ക്ക് നല്ലൊരു അനുഭവമായിരുന്നു അത്
ആഹ് മൂന്നാറിലൊക്കെ പോയി അടിച്ചു പൊളിച്ചുല്ലേ വെക്കേഷൻ ആയിരുന്നോ പോയിന്ന്
ആഹ് വെക്കേഷനിലായിരുന്നു പോയിന്നത്
ആഹ് ഫാമിലി ആയിട്ട് എല്ലാരും പോയീന്നോ
വർക്ക് ഫാമിലി ആയിട്ട് എല്ലാ ഏ ഉം എല്ലാ ഫാമിലി ആയിട്ടുള്ള ആളുകളും എല്ലാരും ഉണ്ടായിരുന്നു കുട്ടികളും വലിയവരും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു
അതെ ഞങ്ങളു എന്ന മാതിരി വെക്കേഷന് പെരിന്തൽമണ്ണ പോയി അത്രയ്ക്ക് ദൂരൊന്നും പോയിട്ടില്ല പെരിന്തൽമണ്ണ പോയി അത് ഞങ്ങള് കസിൻസും പിന്നെ മാമനൊക്കെപ്പാടെ കൂടിയിട്ടാണ് പോയത് അത് ഇതേമാതിരി അടിപൊളി ആയിരുന്നു ഞങ്ങള് കാർ ലാണ് പോയത് ട്ര വലിയ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ലാരുന്നു കസിൻസ് മാത്രം ഉള്ളു ഉണ്ടായിരുന്നെ ഞങ്ങക്ക് ചെറിയൊരു പ്ലാനുള്ള് ഉണ്ടായിരുന്നു അതേമാതിരി നിങ്ങൾക്ക് നിങ്ങ എത്ര ദിവസത്തിനായിരുന്നു പോയിര്ന്നേ
ഞങ്ങള് മൂന്ന് ദിവസത്തിനായിരുന്നു പോയിര്ന്നെ അടിപൊളി അർണാ പിൻ ഇങ്ങനൊരു ടൂർ ഞാൻ ഈ ജീവിതത്തിൽ അനുഭവിച് ച്ചിട്ടില്ല അമ്മാതിരി അടിപൊളി അരുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ പോയി അവിടെ ലൈറ്റ് ഒക്കെ ഇതാക്കീട്ട് സെറ്റ് അയിരുന്നു
അതെ ഏഹ് നിങ്ങള് ഫാമിലി ഇപ്പാന്റെ ഫാമിലിയാണോ ഉമ്മാന്റെ ഫാമിലി ആണോ പോയിരുന്നെ
ങ്ങള് ഉപ്പാന്റെ ഫാമിലി ആയിരുന്നു പോയിരുന്നത്
അതെ ആഹ്
ഉപ്പാടെ ഫാമിലിയും പിന്നേ ഉപ്പാടെ മാമന്റെ കുട്ടികളും ഉപ്പാടെ പെങ്ങള് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു
ആഹ് മൊത്തം പറഞ്ഞാ ടൂറ് അടിപൊളി ആക്കീല്ലേ
ആഹ് അടിപൊളി
ഞങ്ങള് ഇതേമാതിരി പെരിന്തൽമണ്ണക്ക് പോയത് ഏഹ് രാത്രിയായിരുന്നുട്ടോ നൈറ്റ് റൈഡ് ആണ് പിടിച്ചത് അത് ഞങ്ങള് മാമനോട് പിസ്കി പിസ്കി ഞങ്ങക്ക് ലാസ്റ്റ് പോവാന്ന് കൊണ്ടുപോയി രണ്ടു ദിവസം ഞങ്ങള് പിസ്കലോട് പിസ്കലായിരുന്നു ഏഹ് ഞാനും കസിൻസും ഒരുപാട് പറഞ്ഞു പറഞ്ഞ് ഏഹ് പോവാന്ന് നിർബ കരുതിയപ്പോ ഒരാൾ അതിൽ നിന്ന് പോയി പിന്നെ പിറ്റേ ദിവസം ഹ് എല്ലാരും വന്നപ്പോ എല്ലാരും ബാടെ പോയി അതൊരു ഏഹ് അഞ്ചാറാൾക്കാരൊക്കെ ഉണ്ടാവും ഞങ്ങള് ഫസ്റ്റ് മണ്ണാർക്കാട് പോയിട്ട് ഇറാനി ചായ കുടിക്കണംന്ന് മാത്രമായിരുന്നു ഞങ്ങൾ കരുതിരുന്നത്, പക്ഷെ ഞങ്ങള് നേരെ ഒറ്റ മൈന്റില് ഏഹ് പെരുന്തൽമണ്ണക്ക് വിട്ടതായിരുന്നു
ആഹ് ഞങ്ങളും അതേപോലെ തന്നെ ഞങ്ങള് ഇവിടെ എടുത്തിക്ക് പോകണം എന്നാണ് കരുതിയത്, വൺ ഡേ ട്രിപ്പായിരുന്നു ഞങ്ങൾ കരുതിരുന്നത് പക്ഷെ പിന്നെ ഞങ്ങള് ബസ്സിൽ ഇരുന്ന് ആലോചിച്ച് എല്ലാവരും പറഞ്ഞ് ഏഹ് പൈസൊക്കെ ഇട്ട് അങ്ങനെ കൊ ബസ്സിൽ നിന്ന് തിരുമാനം എടുത്താണ് മൂന്ന് ദിവസം എന്നുള്ളത് പിന്നെ അവിടെ പോയതാണ് പറഞ്ഞാല് തണുപ്പോട് തണുപ്പ് ഞങ്ങളാണെങ്കി ഇങ്ങനെ തണുപ്പ് കരുതിയിട്ടും ഉണ്ടായിരുന്നില്ല പെരും തണുപ്പ് കാരണ പെരും തണുപ്പ്. പിന്നെ ഞങ്ങൾ പോയ ബസ് ഒരു അറിയപ്പെട്ട ബസ് സ്സായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ റീലും ഫോട്ടോസും അങ്ങനെ കൊറെ നങ്‌ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു ഏഹ് പിന്നെ ഞങ്ങള് പോയത് കോഴിക്കോട് വഴിയാണ് അപ്പൊ എഹ് അവിടുത്തെ റോഡ് വ വളരെ മോശംന്ന് പറയാനില്ല എന്നാ നല്ലതാണെന്നും പറയാനില്ല അങ്ങനത്തൊരു റൊ റോഡായിരുന്നു
അതെ ഞങ്ങള് ഇതേമാരി പെരിന്തൽമണ്ണ ഏ പോയത് ഏ പാട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഒപ്പിക്കലായിരുന്നു, പാട്ടന്ന് വെച്ചാല് ഞങ്ങളെ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് പോയിട്ടാണ് ഞങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെയാണ് പോയത് എന്നാലും ഞങ്ങള് സൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു വാങ്ങിയത് ഏ അപ്പോ ആ സൗണ്ട് ബോക്സ് എടുത്ത് ഞങ്ങൾ അതില് പാട്ട് വെച്ചിട്ടാണ് പോയിരുന്നത്. എന്തായാലും ഞങ്ങള് കസിൻസ് എല്ലാവാരുംപാട ആയപ്പോ നല്ല രസോള്ള ഒരു ട്രിപ്പ് ട്രിപ്പായിരുന്നത്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാ നമ്മള അടുത്ത് തന്നെയാണ് പക്ഷെ അത് ഞങ്ങള് എൻജോയ് ചെയ്ത് പോയതാണ് ഞങ്ങള് ഒമ്പത് മണിക്കറ്റെ പോയിട്ട് ഞങ്ങള് വന്നത് ഒരു മണിക്കൊക്കെ ആയിരുന്നു അത് നമാരി ഒരു പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉണ്ടായിരുന്നു മേമാന്റെകുട്ടിക്ക് ദറസഖൊക്കെ പോകേണ്ടി വന്നിരുന്ന് പക്ഷേ ഞങ്ങളത് നെയസായിട്ട് ഒഴിവാക്കി പറഞ്ഞിട്ട് വൈകി വന്നൊണ്ട് ഏഹ് അവനെ പറഞ്ഞയച്ചില്ല. പിന്നെ ഞങ്ങ കാറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി ഇങ്ങോട്ട് പോന്നപ്പോ. അത് വല്ല്യ ഒര് പ്രോബ്ലം ആയിര്ന്ന്. ഞങ്ങള് പെരിന്തൽമണ്ണ എത്തിയിട്ട് ഫുഡൊക്കെ കെഴിച്ചു. ആഹ് അതേപോലെ തന്നെ നിങ്ങള് മൂന്നാറിൽ എങ്ങനെയായിരുന്നു ഫുഡൊക്കെ.
മൂന്നാറില് അടിപൊളി ഫുഡായിരുന്നു ഒരു ദിവസം രാത്രി മന്തിയും. അൽഫാം പറഞ്ഞ ഞങ്ങളൊരു ഹോട്ടല് കേറി കഴിച്ചത്. അതേപോലെ പിന്നെ മന്തി കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാത്രി ഞങ്ങള് നെയ്ച്ചോറും. ബീഫും ആണ് കഴിച്ചത്. പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട്ള്ള ദിവസം രാത്രി. ചോറ് കഴിക്കാന് ആ ഒരു രണ്ട് മൂന്ന് മണി ആയപ്പോക്ക് ഞങ്ങള് വീട്ടിലെത്തി. ഞങ്ങള് ചോറ് വെയ്ച്ചില്ല. വീട്ടിൽ വന്നിട്ടാണ് ചോറ് വെച്ചെ. വീട്ടിൽ വന്ന് ചോറ് ഇണ്ടാക്കീട്ട് കഴിച്ചപ്പോ ല്യേ ഇതൊന്നും ഇണ്ടായില്ല. സദാ ചോറും ചെറിയൊരു ലഘു കടികളു വായിരുന്നു
അതെ ഞങ്ങള് ഇതേമാതിരി. നൈറ്റ് ട്രിപ്പ് ആയോണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇറാനി ചായ കുടിച്ചു. ഇറാനി ചായ എനിക്ക്. ഞാൻ കരുതീലേറെ ഒരു രസല്ല ഏ മറ്റവർക്കൊക്കെ എന്റെ വാപ്പാക്കൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരാള് വായട ക്കം പൊള്ളി കാര്ണം എനിക്കൊരു കയപ്പാണ്നുഭവപ്പെട്ടത്. എനിക്കിഷ്ടപ്പെട്ടില്ല ഈറാനി ചായ കുടിക്കുന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങള് അവിടെ ഇങ്ങനെ നിന്നപ്പോ പെട്ടെന്ന് മാമൻ പറഞ്ഞു. ഏതാലും മണ്ണാർക്കാട് വരെ പോയതല്ലേ. നൈറ്റ് റൈഡ് ഇഷ്ടല്ലോൽക്ക് പെരിന്തൽമണ്ണ ചൂസ് ചെയ്യാ അല്ലെങ്കി. ഔടെ മണ്ണാർകാടെന്നെ ഒരു ഔൽ മിൽക്ക് കട ഇണ്ട്. മൗസി അപ്പൊ അവിടുന്ന്. കഴിച്ചു പോവാന്ന് പറഞ്ഞു അപ്പ എല്ലാരും ഏ പെരിന്തൽമണ്ണാന്നാണ് പറഞ്ഞത് പക്ഷെ. എന്റെ താത്താക്കും മേമാന്റെ കുട്ടിക്കും നാളെ സ്കൂള് ഇല്ലത് കാരണം അവര്. കോഴങ്ങീന്നാണ് പറഞ്ഞിരുന്നെ അവൾക്ക് അവർക്ക് വെല്യ താല്പര്യംന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങള് പോയി. പിന്നെ ഞങ്ങള് പിന്നെ അവിൽ മിൽക്ക് ഞങ്ങള് ബിരിയാണി തിന്ന്ട്ടായിരുന്നു വീട്ടിന്ന് പോയിന്യേത്. അതോണ്ട് തന്നെ ഞങ്ങള് അവിട്ന്ന് ഏഹ് കെഴിച്ചത് ഔൽമിൽക്ക് കഴിച്ചു. പെരിന്തൽമണ്ണ പോയാ ഔൽ മിൽക്ക് കഴിച്ചുന്ന് പറ്യ. ഔടെ വെല കുറഞ്ഞതു ഉണ്ട്. പിന്നെ ഞങ്ങക്ക് ഏ റെയ്ഡ് ഇഷ്ടായത് കൊണ്ടും ഞങ്ങളെ കൊണ്ടോയതാണ് അ അത് നല്ലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങള് ആ അവിൽ മിൽക്ക് ഒക്കെ കുടിച്ച് അവിട്ന്ന് എറങ്ങുമ്പ ഞങ്ങളെ വണ്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. അതൊരു വല്ലാത്ത പ്രോബ്ലം തന്നെയായിരുന്നു. നിങ്ങക്ക് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഇണ്ടായിന്നോ. മൂന്നാർക്ക് പോയപ്പോ
ഞങ്ങൾക്ക് വണ്ടിക്ക് പ്രശ്നംന്ന് പറഞ്ഞാ വണ്ടിയുടെ. ടയറ് ബാക്ക്ത്തെ ടയറ് ഒന്ന് പഞ്ചറായി. അതുപോലെ തന്നെ. നിങ്ങള് പറഞ്ഞ പോലല്ല ഞങ്ങള് രാത്രി. ആ അല്ല രാവിലെയാണ് ഞങ്ങള് പോയത്. രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കാണ് ഞങ്ങള് പോയത്. അപ്പോൾ ഞങ്ങള് ഒറങ്ങാതെ ഞങ്ങള് ഇരുന്ന്. പാക്കേജൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന് പാക്കേജൊക്കെ ചെയ്ത് പക്ഷെ. എനിക്ക് ഡ്രസ്സ് അധികം ഉണ്ടായിരുന്നില്ല. അതൊട്ട് ഞാൻ അങ്ങനെ എടുത്തിരുന്നില്ല ആ അതുകൊണ്ട് തന്നെ ഞാന് കസിന്റെ ഇപ്പാടെ കസിന് ന്റെ കസിന്റെഏ കുട്ടികളുടെ ഡ്രസ്സ് ചിലത് മേടിച്ചിട്ടിരുന്നു പിന്നെ തുണക്കാരന്മാരുടെ ഡ്രസ്ിനട്ടിു അതേപോലെ തന്നെ ഞങ്ങൾ ഉമ് ഇബടന്ന് എറങ്ങിയക്ക് പിന്നെ രാവിലെ ഒരു ഹോട്ടലില് കേറി അവിടുന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഈറനിചായം പേർ കടിയാണ് ഞങ്ങൾ തിന്നത് ഇറാനച്ചാ നീ പറഞ്ഞതു പോലെ തന്നെ ഒരു കപ്പും വേറെ എന്തൊക്കെയാണ് അനുഭവപ്പെട്ട് എന്റെ കാക്കൂന് ഏഹ് അത് കാരണം ഏ പനിയും ഛർദിയുമക്കെ ഉണ്ടായി അത് കാരണണോന്നറില്ല അത് കഴിച്ചതിന് ശേഷണ ഇത്ണ്ടായത് ആഹ് അത് കാരണം അവന്റെ ദർസ് അല്ല കോളേജ് പോയി അത് കോളേജ് പോയി രണ്ടസം ന്നിട്ട് ഞൻ അവിടുക്ക് ആക്കി കൊടുത്തു അപ്പോൊഅവന് പറഞ്ഞു ഇഞ് പെതായാലുഞ്ഞാന് ഏഹ് അപ്പൊ ഓന അവിടുക്ക് എത്തിയേക്ക ഓനക്ക് നല്ലോ പനിച്ചിട്ടുണ്ടായിരുന്നു ആകെ കുഴങ്ങിന്നു അപ്പൊ ഇനി ഞാന് എങ്ങട്ടന്നെ വരാ എന്നിട്ട് ഉസ്താിനോട് ഞങ്ങള് പറഞ്ഞിട്ട് അവിടെനിങ്ങട്ട്ന്നെ വന്നു
അതെ അത് ചിലപ്പോട്യൂ ടൂറ് പോയതണ്ട് അക്കറം കൊഴങ്ങിക്കണുന്നത് മൂന്ന് ദിവസത്തിനുള്ള ട്രിപ്പ് ആയിരുന്നല്ലോ
ആഹ് അതന്നെ മൂന്ന് ദിവസത്തില്ലെ ട്രിപ്പ്
മൂന്ന് ദിവസത്തിനുള്ള ട്രിപ്പ ആയിരുന്നല്ലോ
ആഹ് അത് മൂന്ന് ദിവസത്തില ട്രിപ്പ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ കൊയഞ്ഞത് ചിലപ്പോ ഈ ഇറാനി ചായ ആായിരിക്കു ന്ന് പറയാ അവന് പറഞ്ഞു ഈ ഇറാൻച്ചായ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോ ഇത് കാരണമായിരിക്കും ക്കാനാണ് അവന് പറഞ്ഞത് ആഹ് അത് അ അവൻ പറഞ്ഞത് പറയുക എന്നാണ് പിന്നെ ഏഹ് അന്ന് കോളേജിക്ക് പോയപ്പോ ഞങ്ങൾ കോളേജിക്ക് പോകുമ്പോ ഞങ്ങളുടെ വണ്ടിയുടെ ടയറ് നന്നായി തേഞ്ഞിയിരുന്നു തേൻ ഇരുന്നത് കൊണ്ട് വണ്ടിയുടെ ടയർ പൊട്ടി ആഹ് പിന്നെ അതിന്റെ ടയർ പൊട്ടിയിട്ട് ഞങ്ങൾ ഉപ്പാനോട് വിളിച്ച് പണി കക്കാരൊക്കെ കൂടുന്ന് ഇതാക്ക ശരിയാക്കി ആഹ് അങ്ങനെ ആയിരുന്നു പിന്നെ
മ്മ്
ആഹ് അത്രൊക്കെ തന്നെ പിന്നെ ബ്രേക്ക് ചെറിയ ആഹ് അടിപൊളി ടൂറെന്നു
അതെ അപ്പൊ ഏഹ് ഇനിയും ടൂരൊക്കെ പോണല്ലേ ഇടക്കിടക്ക്
ആഹ് ട്യൂറി ഇങ്ങനെ ഈ ടൂറ് പോയക്ക എനിക്ക് വളരെ ഇഷ്ടയി കാരണം ഈ ബസ്സിൽ അടിച്ചു പൊളിച്ചു എല്ലാവരുടെയും കൂടെ ഫാമിലി മൊ തണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ കൊറെേ വയസ്സായമ്മമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടായതുകൊണ്ട് വല്യ ആഘോഷം നടന്നലേലും ഓൽ ഇല്ലാത്തപ്പോ ഓൽ ഉറങ്ങക്കാ രാത്രിയ അപ്പൊ ഞങ്ങള് ബസ്സില് കൊറെ ചാടി കളിച്ചു ഇതാക്കുകൊക്കെ ചെയ്തു
അതെ അപ്പൊ നമുക്ക് മുക്ക് ഇനി ഈ ടൂറിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ഒരുപാടുണ്ടല്ലോ അല്ലേ
ആഹ് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ആഹ് ശരി
ആഹ്